കേൾക്കുണ്ടോ മുത്തേ
പിന്നെന്താ ഇത് പറയി
ഞാനേ ഇക്കേ മുമ്പ് ഒരുത്തൻ വിളിച്ചിന്നിട്ടാ ഏതോ പെരിന്തൽമണ്ണ് ഒള ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഒരു പാട് ഓ ക്കേ അജ്മീർ പോയൊക്കെ വർത്താനം പറഞ്ഞിട്ട് എന്റെ പോന്നോ എന്ത് ലൈഫിലാ അല്ല ഓനിങ്ങനെ പോയതും ഗുജറാത്ത് അവിടെ ഗുജറാത്ത് പോയത് അങ്ങനെ അവിടുത്തെ ചൂട് അവിടുത്തെ അവസ്ഥ
ആ ഓന നമ്പരാട്ട കോ കിടുലൻ നല്ല കിടിലൻ ട്രിപ്പ് പറ കേ ലേണിങ്ങ്
ആ അല്ല അങ്ങനെ ഓവർ ട്രിപ്പ് അടിക്കുന്ന ആളല്ല ഏതോ പെരുന്തൽമണ്ണ് ഓട്ടം എല്ലാം പോകുന്നുണ്ട് മോന് ഒരു വർത്താനുണ്ട് ഏ ആകെ ഒരു കുണ്ടായി രാവിലെ ഭയ രാവിലെ ഭയങ്കര ചൂട് ആകെണ്ട് കുണ്ടായി
ആകെണ്ട് കുണ്ടായിന്നോ
ആ ആൾക്ക അവിടുത്തെ ആൾക്കാരൊരു കുണ്ട് സ്വഭാവം
അത് കുണ്ട് ആവാതെ ഇങ്ങനെ പറഞ്ഞെ
കുണ്ടാന്നൊന്നല്ല കുണ്ട് ആകെയത് കുണ്ടായി രാവിലെ ഭയങ്കര ചൂട് രാത്രിയായ പുറത്ത് ഇറങ്ങാൻ പറ്റത്തില്ല അതിലെ ഭയങ്കര തണ്ണു ഒരു കുണ്ടായി ആ അത് ഏത് ഭാഗത്തെടെ ഭാഷ ആണവോ
ഇതിപ്പോ നമ്മള് സിക്കിം പോയപ്പളും അങ്ങനെ തന്നെ അല്ലേന്നോ കുണ്ടേ പെറത്ത് എറങ്ങാൻ
അൽ ഞാൻ എന്നിട്ട് ഞാൻ എന്നിട്ട് ഞാൻ നമ്മള് സിക്കിം പോയ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു
പിനെ
മറ്റേ ഗാങ്ടോക്ക്മറ്റേ തിന്റെ തലസ്ഥാനാണല്ലേ
ഉറപ്പതേ അത്രയും എനി മഞ്ഞും തോക്കി കൊടുക്കുന്ന ഒരു സ്തലത്ത് അത്ര നല്ല സ്ഥലുണ്ട എന്താലും പല എന്ത് സെൻററിിനല്ലേതരോ
അല്ല പിന്നെ ഞമ്മള്റ്റേ ഇങ്ങനെ ഉള്ളേരിയ അങ്ങനെ വില്ലേജ് ഒന്നും പോയില്ലല്ലോ ഇല്ലാത്തൊണ്ടാണൊ അതോ
ഇല്ലാതൊണ്ട്ന്നല്ല അവിടുത്തെ വില്ലേജ് പറഞ്ഞ മെയിനക്കാരം നമ്മള് ഫസ് കയറി പോയില്ലേ നമ്മള് കേറി പോയപ്പോ അവിടെന്താണ് കോൺക്രീറ്റ് ഒക്കെ ഉണ്ട അവിടെ നമക്ക് ചീത്തട്ടി മണ്ടി
അതൊക്കെന്നന്ന ഫുള്ള്ങ്ങനാ ബിൽഡിങ്ങൊളല്ലേ
അതെ അത് ഏകദേശം അങ്ങനത്തെന്നെ ക്കാരം
കോട്ടയ്സ് മൊത്തത്തില ഇങ്ങനെ കോട്ടൈസക്കാണ്ട് ഓരോ റൂം എടുത്ത് ഇള്ളേ
അതെ അവിടുത്തെ ആൾക്കാരും അങ്ങനെക്കാരം ഓൽക്ക് റൂം ഉണ്ടാവും അവിടെ ആദ്യ ഓല ബിൽ
അ ആ അഅയി ആയി അയിന്ള്ള സ്ഥേലേ ഒള്ളൂ ഫുള്ള്ലേ
ഞാൻ അത് രണ്ട് രണ്ട് ആളോട് ചോദിക്കും ഇത് പോലെ നമ്മള് ബൈക്ക് എടുത്തെപ്പം കമ്പിനി അത് ചങ്ങാതിയോട് ചോദിച്ച് ഓ വള്ള വണക്കെ ചൊയിച്ചിലേ അടിക്കോ കൊറച്ചോ വാടോ മൂവ ഏറ്റ സാനം ഇണ്ടാർന്നു അയാളുടെ ചോദിച്ചപ്പാ പറഞ്ഞാ ഇവിടുത്തെ ആൾക്കാ തന്നെയാണ് ചെറിയ വീട് എല്ലാവർക്കുംണ്ടാവും
നല്ല ജനസാന്ദ്രത ഇണ്ട്ല്ലവിടെ
ജനസ്വാതന്ത്ര്യം ഞ്ഞാല് അവിടൊള്ള എല്ലാ അവിടൊള്ള ആൾക്കാാര് പ്യൂരിറ്റി ഉള്ള ആൾക്കാര കുറവാണവിടെ ങ് തോക്കിലിട്ടോ കുറേ ബംഗാളുടെവിർന്നും പോ ഇന്ത്യക്കാര്ർണ്ട തെളിച്ചാൻ വേണ്ടീട്ട്
ആഹ്തന്നെ തിന്നാലും കുറെ ചൈനീസ് ചൈനീസ് ലുക്ക് ചൈനീസിനെപോലെ ലൂക്ക്ള്ള കൊറ ആൾക്കാരെ കണ്ടീട്ട്
ചൈനീസ് ട്രഡീഷന് നമ്മള് മ റ്റ മ കുൽസുപാടൊക്കെ കാണുമ്പോള്ളെ ആ വീടിന്റെ മേൽക്കൂരന്റെ സാനങ്ങള് വീടിന്റെ മേൽക്കൂര ബിൽഡിങ്ങിന്റെ മേല ഓടുള്ള സാധനം അതൊക്കെ ആ ചൈനീസ് സാൻഷന്റ് ട്രാഡീഷൻൽ വരണ്ട് പിന്നെ ഡ്രസ്സിങ്ങില് നോക്കുമ്പള് പിന്നെ നമ്മള് ആ ഗുരുദ്വാര പോയില്ലേ
അപിന്നെ ബുദ്ധിസ്റ്റിന്റെ അതല്ലേ
അതല്ല ഗുരുദ്വാര പോണിന്റെ മുന്നേ ആ ബുദ്ധിഷ്റ്റിന്റെ ആ സനം
ഉം ഓരമോണാസ്കി
ഓ വല സ്വഭാവട്ടോ മുത്തേ ഏതാ പൊളി സാനം
ഇവിടന്നൊക്കെ ഈ ആ ആ കൊൽക്കത്തേക്ക ഒന്ന് പോവാറങ്ങാ പിരാന്ത് തുടിച്ചും
ഉ ആട്ട അതെ അത് ഗാംഗ്ടോക്ക്ക്ക് പോണ എടുത്ത് ഫുടു ഗാങ്ടോക്ക്ക്ക് പോണൊട്ത്ത് ഫുള്ള് അങ്ങനത്തെ ചോരണ്ട് ഗാംങ്ടോക്കിൽ എത്തി കഴിഞ്ഞാൽ കൊഴപ്പല്ല്യ ഞാൻ തുവരെ കൊറച്ച് സ്റ്റാഡേർ്ന്നൊക്കെ വിചാരിച്ചിനി പക്ഷെ ഗാങ്ടോക്കിൽ നമ്മള മെയിൻ സ്ഥലംണ്ടല്ലോ ഏത് ആ ലേറ്റ് ഒക്കെച്ചക്കണ ഫുള്ള് ഒള്ള നൈറ്റ് ലൈഫുള്ള ഒരു സലല്ല്യേ
യേംജി രോടാ
എംഞ്ചിറോഡ എംഞ്ചിറോഡ എംഞ്ചിറോഡ് ഈ കേർ നോടുത്ത് നമ്മള് നമ്മട റമിന്റെ റൂുണ്ടേതിനോടെത്തന്നന്ന് കേറുന്ന ലെഫ്റ്റക്ക് മേലക്കൂർ റോഡ്ുണ്ട്
ആഹ് ആഹ് ആഹ്
എഞ്ചി റോഡ്ന്റെ മുന്നേ
മനസ്സിലായി മ്മള് മറ്റ ബൈക്ക് നോക്കാൻ വേണ്ടി കുറകേ നടന്ന കേറി
അവടുക്ക് പോയിനാ എനിക്ക് ഓർമല്യ ഒരു ബസ് ടെർമിനൽണ്ട് ഈ എ ടാക്സി സ്റ്റാൻഡ് വരെയുണ്ട് വെഹിക്കിൽ വെഹിക്കിൾ സ്റ്റാൻഡ് വരെ അങ്ങനെ റാടി ബിൽഡിംഗ് നല്ല ഒഴിഞ്ഞ് രണ്ട്. മൂന്ന് പാർക്കിംങ്ങ് ഏരിയോക്കെ ഇതിലിണ്ട് സംഭവ അയിന്റെ മുമ്പിലേട്ടെ അയിന്റെ മുമ്പിലുള്ള ആൾക്കാർ ചുള്ള് ഇതേപോലെ ഇങ്ങനെ ആകെ ഒച്ചപ്പാട് ഉണ്ടാക്കിയാണ്ട്
ഏ അയി എത്തിയപ്പോ അവിടെത്തെ നാട്ടുകാര് ആവുല പൊറത്തെത്തെ ആൾക്കാര് ഒണ്ടാവും
അതാ പർണി ടാക്സികാര് കൊറച്ചീ ഇണ്ട് വിചാരിച്ചു വച്ചേ കഴിക്കുന്ന കോഴി അള് കണ്ടാ പോ
ഏ
ഉം അവുടെ മാത്രം ഇട്ടോ പിന്നെ ഇനിയിപ്പൊ മെയിൻ സിറ്റി അയതു കൊണ്ടാണോ ആണോ പിന്നെ റീസെെയിൻ പേണം, ജെൻസിന്റെ ഫോം പോയ സമയത്ത് നമ്മള ആ പോലീസ്കര് അടുത്ത് പോയില്ലേ
ആ
ഔ അപ്പൊലി തന്നാ ആ ദോശയും ചട്നിം ഓലെ സ്നേഹവും ഓ എന്ത് സംസാരെടാ അതെ. ഇത് ഒലി വള്ളടരികെ ഒരു സംഭവം അവിടെ കൊടുന്നിര് ഇത് കള്ള് കുടിക്കേണ്ടല്ലോ. പഷേ പിന്നെ മമ്മള് ആബറ് വണ്ടി എടുക്കാൻ പോയോട്ത്തില്ലെനോ. ഓരൊക്കെ മൂന്ന് കുപ്പി അപ്പ തന്നെ
ഇണ്ടയിന്നോ
ആഹ് ആ ഓരൊക്കെ നാല് കുപ്പി കാണ് കുപ്പി കാണിച്ചന്നണ്ട. ഓൻ ചോയിച്ചതെ ഇങ്ങക്ക് വേണോ അടിക്കോ തേരാ സീനൊന്നെ എവിടെ വെഗും ക്ലാസൊക്കെ ഇണ്ടേനു ഓലെന്താണയ്യാ ആ മൂന്ന് കുപ്പിചി കാണ്ട് ഓല് എട്ടോ, ഒമ്പതോ. ആൾക്കാരെ അടിക്കാ അടോ ഭയങ്കര തണുപ്പല്ലടാആ ആ തണുപ്പിനെ റെസിസ്റ്റ്യെത് നിർക്കാന് ചൂട്ന്നെ അയിന് വാണം. പിന്നെ ഓല കാര്യഅതാണ് ഒരു ഇത് മാറ്റേ ആ കള്ളുടിയമാരര് അടിച്ച് മിന്നിച്ച് കുമ്മായി എടുക്കലട്ടോ ഒരു കൊറച്ച് എപ്പളെങ്ങിലൊക്കെ
എന്നല് എങ്ങനത്തെ ഏരിയാലൊക്കെ വൈനൊക്കെ അല്ലെ തണ്പുള്ള ഏരിയില് വൈൻ നല്ല വൈന് നല്ല ഇത് ഇട്ടാനുള്ള സ്വീകാര്യത കിട്ടാനുള്ള കാരണം. അതേമാതിരി ചുരുട്ടൊക്കെ വ ഇല്ലേ
ഉം. അവിത്തെ അവിടത്തെ പ്രാദേശിക അങ്ങെനെ ആയതൊണ്ടണ് തോന്നണ്ടത് തണുപ്പുള്ള ഏരിയ ഇവിടത്തെ നായക്ക്‌ വരെ നല്ല എന്ത് മറ്റേ ളല്ലേ. നാടൻനായ്ക്കൾ കൊരച്ടുക്കുന്ന നാടൻ നായിക്കൾ നല്ല തൊപ്പളം ഇട്ടുള്ള നായിക്കൾ
ഒ ആ ഓൽകത അ അതിജീവിക്കണ്ടേ തണുപ്പിന് അതിജീവിക്കാന്
ഉം
അങ്ങനെ
ചൈനീസ് ട്രഡീഷണിലുള്ള ഡ്രസ്സ് ആണുങ്ങളീല് കാര്യയിട്ടൊന്നും കണ്ടീല പഷേ പെണ്ണുങ്ങളൊക്കെ എന്തായാലും നമ്മൾന്നും പോണന്ന് ദ്രൗപദി മുർമുണ്ടേ ഒരു നോട്ടം കാണാൻ പറ്റിയെങ്കിലും ദ്രൗപതി മുർമു ഒ നമ്മളി എവിടെ നിക്കുമ്പോരിയോ ആ അവിടെത്തന്നെ ആ മാൾന്റെ മുമ്പിൽ ആതന്നെ പിന്നെ എന്താച്ചാല് ആ അന്ന് ആ സമയത്ത് ഓല് അവിടെ പ്രോഗ്രാം പല പ്രോഗ്രാമുകൾ നടക്കുണ്ടോൽകി അത് കാരണത്താല് എന്താണ് ആ രാഷ്ട്രപഥിയോടുള്ള ബഹുമാനം എന്നുള്ള നിലക്ക ആയിരിക്കണം കൊറേ ആളുകള് ട്രഡീഷണലി ഡ്രസ്സ് ധരി
ആ അത് ഞാന് ശ്രദ്ധിച്ച്യുന്നു
പഴയ ടൈപ്പ് ഡ്രസ്സ് ആണ് ഏതി അല്ലെ മറ്റേ ഇങ്ങനെ പലപലെപലെ വർക്ക് വരുന്നെ ഡ്രസ്സിങ്ങിനെ ആ കരാടന്റെയുടെ ഡ്രസ്സിന്റെ പോലെയൊക്കെ ക്രോസ് വരുന്ന കൂടി കയറി വരുന്നേ പിന്നെ മുടി ഇങ്ങനെ കുത്തിക്കണം അതിന്റെ ഉള്ളിലുള്ളള്ള വടി കുത്തൂല്ലേ ആ സാധനം ഓ അതൊക്കെ റിയല്ല് കാണുമ്പളെ
ഈ രാഷ്ട്രപതിനെ രാഷ്ട്രപതി സ്വന്തം നാട്ട്ക്ക് ഇങ്ങനെ വരുമ്പോ ആനയിച് സ്വീകരിക്കല്ലേ ആ അ ന്റെ ഒരു ഭാഗമായിട്ട് നമ്മളിപ്പോ വന്നാല് കഥകളിയും സാധനങ്ങളൊക്കെണ്ടാവൂലോ
എക്സ്പീരിയൻസ് ആർന്നു പിന്നെ എന്താച്ചാ മഞ്ഞ് മഞ്ഞ് കാണണം കാണണം മഞ്ഞ കണ്ടിട്ടില്ല അത് ഞാണ് മതിയി കിട്ടി പഠിച്ചവനെ അണ്ണാക്കെ അടിച്ചത്
മ് ഇഞ്ഞിപോവാ മഞ്ഞ് മടുക്കൂല ഇനീ ഇനിയും പോണം ഇ
ചിക്കി കയിന അടുത്തത് നേപ്പാൾണ്ട് അന്നപൂർണക്കെ നല്ല പണ്ട് പാടാം അതൊക്കെ ഞാൻ പറയ്പോ നമ്മള് എംപ്ലോയ്മെന്റ് കിട്ടിയെന് ശേഷം അല്ല
ജോലി ഒരു ഇരുപത് അവക്ക് മിനിമം സ്പെൻഡ് ‌ചെയ്യാളേ
വല്യ പണിയൊന്നുല്ല്യ ഇവല് വരണ പോലെ അതങ്ങനെമ്മള് പെട്ടെന്ന് കേറണം അതാക്കണം ഇതാക്കണംന്നറഞ് റിസ്കെടുത്ത് പോയിട്ടാണ് നാല് ദിവസക്കെടുത്ത് മെല്ല സാവധാനത സുഖയിട്ട് ഓനിതന്നെ കണ്ടിട്ട്
അത് കേരണീനത്തൊക്കെ ഇണ്ടാവല്ലേ ഇത്ര ദിവസം കൊണ്ട് പോയി വരണം എന്നുള്ള നിബന്ധനകളൊക്കെണ്ടാവലേ
അ പോവ നാലീസം പറഞ്ഞ ശിരിക്ക്റസ്റ്റടുത്ത് പോയ്കയിഞ മുക്ക് ആ നിബന്ധന
മ്
യാത്രകള് പോണം അതാണ് എല്ലാം മ്മടെ എല്ലാംയാ ത്രകളിൽ അടിസ്ഥാനപ്പെട്ടകടി കെട്ട് കെടക്കുന്നു
അല്ല മേഘാലയൊക്കൊന്ന് കുടിച്ചാലോ
സോ എക്സ്പെൻസീവ് ആണ് എന്നാണ് ഞാൻ കേട്ടത് നെലവിൽ ഒരു ഒമ്പതിനായിരം കടത്തിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്
ഒമ്പതിനായിരോ എന്ത് ഫോട്ത്തേന്റെ
ആണ് തോന്നിണ്ട് എങ്ങനെ എനിക്ക ഐഡിയ
ആർക്കാ ഉടുക്കാള്ളപ്പോ അനിംകുൽനൊ
ഒര് രണ്ടായി ഒരു രണ്ടായിരം ഞാന് എന്റെത് യാസിറിന് കടം കൂട്ടി അത് വാങ്ങിക്കാണ്ടതാണ് അത് വേണെ വീട്ടിന്ന് വലിച്ചാതീല്ല പക്ഷെ റഷാദ് ഒരണ്ടായിരം തന്നി ഷതെവിടക്ക് പോയതൊരൈഡിയേല്ല
ഞാനമ്മളെ ഇതിന്റെ കണക്ക് കൂട്ടീട്ട് എങ്ങന ജമ്മത്ത്ക്ക് തലും പൊങ്ങഞ്ഞിട്ടല്ല എവിടെ പോയത് എവിടെ വന്നത് കിട്ടീത് പറഞ്ഞ ഒന്നും ശെരിയാവില്ല
പോട്ടട ആക്കെ റെഡിയാവും
ച്ചെതാ ശ്രമം ഞാൻ പാടെ ഉബേഷിച്ചു ഇതൊക്ക ട്ടോ അലെ പിന്നെ നമ്മള് പിന്നെ ചി ചിത്ര പോണ പോലെ പോണം ചിത്രേട്ട വേണ പോലെ പോണം
ചിത്ര ഇന്നുംനാ ഇന്നലെം തൊടങ്ങിയല്ലല്ലോ
നമുക്ക് ഇന്ന് തുടങ്ങിയാപോരെ ഓ അന്ന് തൊടങ്ങിഷിട്ട് അമ്മളിപ്പോ ഒടങ്ങണോ
ഓൻക്ക് കൊറേ പൈസ കൊടുക്കാളിണ്ടേ
എടാചെങ്ങായി നമ്മള് നമ്മള് തൊടങ്ങിതിന ദിങ്ങനെ കൊറച്ചാൾക്കാരന്നല്ലേ പോണ് ഓൽക്ക് കുറച്ചാൾക്കാരന്നെ സ്പോൺസർ കൊട്ക്ക്ന്ന് പിന്നെ കൊറച്ചൊക്കെ അമ്മള്ടണ്ടിവരോത് വേറെ വിഷ്യം
ആ ഭാവീലങ്ങനെ ഒരുപാട് യാത്രകൾ നടക്കട്ടെ എന്ന് കാംക്ഷിക്കുന്നു
ഹാവേ
നന്ദി നമസ്--രം
ഇജ്ജ്ന്നാല് അടുത്ത നേപ്പാൾ ട്രിപ്പിന്റെ പ്ലാൻ ഇണ്ടാക്കിക്കോ നമുക്ക് സെറ്റാക്കാം ഞാനേതാലും അനി അനി അനികിനോട് ചോയ്ച്ചിക്കിണ് കൊൽക്കത്ത പിടിക്കാന് അവൻ സമ്മതിച്ചിട്ടൊണ്ട്
ഓക്കെ ദൈവനിഗ്രഹിക്കട്ടെ
ന് മുമ്പ്തന്നെ വരുന്നതായിരിക്കു ഓകെ റ്റയ്ക്കോളൂ. റ്റാറ്റ ബൈബ സീയു